ഹലോ കേൾക്കുന്നുണ്ടോ
അഹ് ഹലോ ആഹ് എന്തുണ്ട് ചേച്ചി വിശേഷം സുഖാണോ
ആഹ് സുഖം
ഉം എങ്ങനെയിണ്ട് ഇന്ന്
ആഹ് പിള്ളാരൊക്കെ പഠിക്കാൻ പോയിട്ട് വന്നു ഇപ്പഴത്തെ പഠനം ആഹ് വിദ്യാഭ്യാസൊക്കെയ്
എങ്ങനെണ്ട് പഠനം
ആഹ് കൊ ആഹ് കൊഴപ്പമില്ല മൂ ഇപ്പൊ ഒരാള് പത്താം ക്ലാസ് പാസ്സായി പ്ലസ് വണ്ണി കേറി ആഹ് പഴയ വിദ്യാഭ്യാസവും പുതിയതും ഒക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഇല്ലേ ഹലോ ഹലോ
ഹലോ
ആഹ്
ആഹ് പറഞ്ഞോളൂ ചേച്ചി ആഹ് കേൾക്കാം കേൾക്കാം ചേച്ചി പറഞ്ഞോ ഞാൻ കേൾക്കുന്നുണ്ട്
ആഹ് നമ്മളൊക്കെ പഠിച്ച സമയത്തുള്ള പ വിദ്യാഭ്യാസൊക്കെ ഇ ങ്ങനെയായിരുന്നല്ലേ
അതെ നടന്ന് പോക്കും
അതെ അതെ
ബുക്കും ചൊമന്ന് നടക്കലും എന്താ വേ വേറൊരു ഇതും ഇപ്പഴത്തെ പിള്ളേര് ബസ്സി പോകുന്നു ഈ സ്കൂളിൽ എറങ്ങുന്നു വേറെ എവിടെ ങ്ങാടിങ്ങാടും പോകാൻ പറ്റുന്നില്ല
പിന്നെ അവര്
അങ്ങനെയൊക്കെയൊള്ള കൊറച്ച് അടച്ചു പൂട്ടിയുള്ളൊരു പഠനവ ഇപ്പല്ലദ്
അതെ അതെ ശരിയാ അത് മാത്രമല്ല രാവിലെ വീട്ട ട്ടീന്ന് ട്യൂഷന് പോയിട്ട് ആഹ് വൈകുന്നെടം വരെ ഇരിക്കണ്ടായോ ന്നട്ട് വൈകിട്ട് ട്യൂഷന് പോണം പിന്നെ വന്ന് കേറുന്ന സമയം ആഹ് സ്കൂള് വിട്ട് കഴിഞ്ഞാ പിന്നെ ട്യൂഷൻ ട്യൂഷൻ കഴിഞ്ഞ പിന്നെ വീട് വീട്ടീ വന്ന ന്ന പിന്നെ ഒന്ന് കെടക്കാൻ പോലും അവർക്ക് സമയില്ല
സമയം
അ അപ്പഴത്തേന് രാത്രിയായി പിന്നെ അടുത്ത വർക്ക് ചെയ്തു പഠി ച്ചു
ഉം പിള്ളേര് നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്
പിന്നെ ഇപ്പാന്നെ സാറുമ്മാര് അതെ പറയട്ടോ
ആഹ് പറഞ്ഞോ ചേച്ചി പറഞ്ഞോ
ആഹ് ഇപ്പഴാന്നെ സാറുമ്മാരണേ നോട്ടൊന്നും കൊടുക്കത്തൊന്നുല്ല പിന്നെ അവര് ഓൺലൈനില് മൊബൈൽ എടുത്ത് വെച്ച് ഓരോ വിഷയം അടിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെയല്ലേഴ്തുന്നെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തോ നമ്മക്കിതൊക്കെ ഒണ്ടായിരുന്നോ
നമ്മളെ നോട്ടെല്ലാം നമുക്ക് സാറ്മ്മാര് തരുവല്ലായിരുന്നോ
അത് ശരിയാണ് ഏഹ് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് ഹോംവർക്ക് ആയിട്ട് പോലും ത
അതെ അതെ ആഹ്
പക്ഷെ അ നമുക്ക് മനസ്സിലാവാതെ ചോദിച്ച് പറഞ്ഞു തരാനും നമ്മക്ക് അധ്യാപക ഒരു സ്നേഹവും വാത്സല്യവും അടിച്ചാലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായില്ല. അത് എന്തുകൊണ്ടാ അടിക്കുന്നേന്നുള്ള തോന്നലെങ്കിലും നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പളത്തെ പിള്ളേർക്ക് അതും ഇല്ല.
അതും ഇ
നമുക്കും അടിക്കാൻ പറ്റാത്ത അവസ്ഥയാ.
അതെ അതെ
പിള്ളേരുടെ മൈൻഡ് സെറ്റ് വേറെയാണ്. ഒന്നാമത്തെ കാര്യം ഫോൺ ഉപയോഗം.
ഈ ഫോൺ ഉപയോഗം ഒരുപാടാ ഓരോ പിള്ളോരാണെങ്കിൽ ആ നമ്മളിപ്പോ എവിടെെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ പോന്ന കൂട്ടത്തിൽ തന്നെ എവിടെേങ്കലും ഇരിക്കുയാണെങ്കിൽ മറ്റുള്ള പിള്ളേർ ഫോണെടുത്ത് വെച്ച് കളിക്കുന്നത് കണ്ടാലോ
അതെ ഇവനിക്ക് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയാ.
അതെ നമ്മുടെ മക്കളും ഉണ്ട് കളിക്കാൻ എങ്കിലുവേ- ഇതൊക്കെ തന്നെ ദൂഷ്യം അല്ലിയോ കണ്ണിന് ദോഷം പിന്നെ നമ്മടെ ശ ആ ത മെമ്മറിക്ക്
ച്ചാരിക്കുന്നത് അവർക്ക് അതാണൊരു കാണാനണ്ടെരു ഇത് വെച്ചാ അപ്പേ അമ്മീ തന്നെയല്ലേ വെച്ചിരി ക്കുന്നൊരു ചോദ്യം ഉണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. നമുക്ക് ആ ഇപ്പഴ് നമുക്ക് ക്ക് ജോലിപരമായിട്ടും ഫോണും എല്ലാം കാര്യങ്ങളും ആവശ്യമാണ്. വന്നാല് ഫോൺ എന്തെങ്കിലും പ്രോജക്ടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഫോണിലൂടെ ച്ചാ അതുവഴി പിന്നെ ലാപ്ടോപ്പിൽ കയറി ചെയ്യാനും ഇതക്കെയാണ് പിള്ളേർ കാരണം ഇവരിക്കും ആ ഞങ്ങളും വെച്ചിരിക്കാന്നൊരു തോന്നലാണേ. ഒന്നും പറയാൻ പറ്റാത്ത ച ചിലർക്ക് അതൊന്നും നമുക്കൊന്നും തിരുത്തി കൊടുക്കാന്ന് വെച്ചാ മാറ്റി നിർത്താം. ഞങ്ങളിപ്പ ഇത് ഉപയോഗിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് നിങ്ങള് ഇപ്പഴേ ഉപയോഗിച്ച അത് ശരിയാവില്ല എന്ന് പറയാനേ പറ്റുന്നുള്ളൂ.
പറ്റത്തുള്ളൂ ശരിയാ സത്യം. ഇപ്പളത്തെ രക്ഷകർത്താക്കളും ഫോണിനകത്താ. ഇല്ലേ? ആ അത് കണ്ട് ഇത് കണ്ട് അവരിങ്ങനെ ഇരിക്കും.
ആ അതെ കേറി കേറിയ ല്ലാരു ഫോണിലാ ആരും അങ്ങോ ഇങ്ങോട്ടു മിണ്ടാൻ തന്നെ കിട്ടണില്ല. അപ്പം പിള്ളേര് സ്കൂളും കഴിഞ്ഞ് വരുമ്പം അവരുടെ കാര്യ നമ്മ നമ്മളെ രണ്ടിനേ നോക്കും ഭക്ഷണം ച്ചു കൊടുക്കാൻ മാത്രള്ളൂ കൂടുതൽ കാര്യ പറഞ്ഞ് സംസാരിക്കാന് വീട്ടില് എല്ലാവരും ഇവിടെ എത്തിയാ ഉടനെ സംസാരിക്കാനുള്ള ടൈമ് ഒക്കെ കണ്ടെത്തണം.
കണ്ടെത്തണം സത്യവാ.
പിന്നെ എവിടെങ്കിലും ഒക്കെ ടൂർ പോകുമ്പളേ ഉള്ളു.
അതെ ഇപ്പ ഉള്ളവരാരും അങ്ങനെ പരസ്പരം മിണ്ടാട്ടൊന്നുമില്ല. ഓരോത്തർക്കും ഓരോ ഫോണുണ്ട് അവിടെ തിരിഞ്ഞിരുന്നോളൂ എല്ലാം ഉണ്ടല്ലോ. ആ
നിങ്ങൾക്കും ചെറിയ അവരുടെ നല്ല കാര്യങ്ങൾ മാത്രം റീൽസ് വഴി
അതെ അതെ അറിയാന് അതെ അതെ.
റീൽസ് കാണുന്നതൊന്നും അത് അവരുടെ ലൈഫിൽ അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കരുത്. നമ്മള് സന്തോഷങ്ങൾ മാത്രമേ നമ്മ റീൽസിലും ഫോട്ടോസിലൊക്കെ ഇടുത്തുള്ളൂ സങ്കടങ്ങൾ ഒന്നും ഇടത്തില്ല അത് മനസ്സിലാക്കുന്നില്ല. ചിലവര് അത് കണ്ടണ്ട് അവര് ലൈഫ് കണ്ടോ ഇവരുടെ ലൈഫ് ഫ് കണ്ടോ അങ്ങനെയല്ല അങ്ങനെയാണ്. മക്കളാണെങ്കിലും ഇപ്പഴത്തെ റീൽസും അതും ഇതൊക്കെയല്ലേ. ഇപ്പ ചില സമയത്ത് എന്റെ മോളോട് ചോദിച്ച ഞാൻ യൂട്യൂബർ ആവാന്ന് പറയണ പോലെ നേരത്തെ ഒക്കെ ഡോക്ടർ ഡോക്ടറ് എന്നാണ് ദിവസം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നത് എഞ്ചിനീയർ, ഐ എ എസ് ഇപ്പോഴത്തെ പിള്ളേർ ഞ യൂട്യൂബർആവാനാ. അവിടെയും വരുമാനം ഉണ്ട്. എന്തോരം ഏ ലൈഫാണങ്ങനെ രഷോട്ട് പോയേക്കുന്നത് കഷ്ടപ്പാടുണ്ട് ഇഷ്ടത്തോടെ ചെയ്താ എല്ലാം നല്ല രീ തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളരു കാര്യമാണ് നമ്മ കഷ്ടപ്പെട്ട് പണിയെടുത്താ എല്ലു മുറിയെ തിന്നാം
എല്ലുമുറിയെ തിന്നാം
പിന്ന മക്കക്കൊക്കെ സുഖം ഇപ്പൊ തൊടങ്ങിയതല്ലേള്ളൂ ക്ലാസ്സൊക്കെ എല്ലാവർക്കും
ആ അതെ സ്കൂളിൽ തുടങ്ങിയില്ല ട്യൂഷൻ ട്യൂഷനുണ്ട്
ഉം ഇവിടെ
പിന്നെ ഭയ അത് സിലബസക്കെ മാറ്റവല്ലേ വിഷയങ്ങളൊക്കെ
പഠിച്ച് കൊടുക്കണ ടൈം നമ്മള് ഏഴാം ക്ലാസിൽ പഠിച്ചതൊക്കെ പിള്ളേർക്ക് നാലാം ക്ലാസില് പഠിക്കാനുണ്ടെന്ന് പറയണ പോലെ
ആഹ് അതെ ഓരോ ആ ഓരോ പേജ് എടുത്തേ ഓരോ പാഠം എടുത്ത് നോക്കുമ്പോ നമ്മള് പേടിച്ചു പോവും ഇതെങ്ങനെ പറഞ്ഞു കൊടുക്കും ക്കും എങ്ങനെ പഠിപ്പിക്കുന്നൊള്ള ഒരു ചിന്താഗതിയാ നമുക്ക്
ഞാനും അതന്ന ഒന്നെങ്കി ഗൂഗിൾ മറ്റ് അയിന്റെ ഫോട്ടോസ് എടുത്ത് നമ്മ മനസ്സിലാക്കണം ഗ്രഹസ്ഥമാക്കണം പണ്ട് പണ്ടൊകേണങ്ങി ലേബർ ഞാനോ ഗൈഡ് അങ്ങനെയൊക്കെ നമ്മ എനിക്കൊക്കെ എന്തോരം ബുക്കാര്ന്ന് ഗെയ്ഡ് എല്ലാവരിക്കും ഗൈടിണ്ടായിരുന്നു ഒക്കെ പറഞ്ഞ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഞാനതൊന്നും കാണുന്നില്ല ഇപ്പഴത്തെ പിള്ളേർക്ക് ല്ല ലേബറിന്റെല്ല ഒന്നും ഇല്ല ഒരു പാഠത്തിനെ കുറിച്ച് നമുക്ക് മാതാതാക്കളന്തെങ്കിലും പറഞ്ഞ നമുക്ക് വിസ്തരിച്ച് കൊടുക്ക് ക്കാ പോലും പറ്റുന്നില്ല ഇപ്പൊ ഗൂഗിൾ അടിച്ച് നോക്കുക അല്ലെങ്കിൽ ചാറ്റ് ജിപിറ്റി ഇതോ
ആഹ് അതെ ശരിയാ അതിനകത്തൂടൊക്കെ ശരിയാ
ആ അപ്പ അവര് നമുക്ക് മനസ്സിലാക്കി തരുമോ അതാണ് നമുക്ക് മകളോട് മോളെ ഇങ്ങനെയാണ് കാര്യങ്ങള് അത് ഇങ്ങനെയും പറയാം പിന്നെ ചാറ്റ്ജിപ്റ്റിന്ന് പറയുന്നത് നല്ലതും പറയും അല്ല ഓപ്പോസിറ്റ് കാര്യങ്ങൾ ഇതും ണ്ട് നിനക്ക് ഏതാന്ന്ച്ചാ തെരഞ്ഞെടുക്കാം ഇങ്ങനൊക്കെ പറയുമ്പോ നമ്മള അതീത് തെരെഞ്ഞെടുത്തോണം പിള്ളേരോട് പറയാനായിട്ട്
ആന്നാന്ന് അവൻ അവരടെ മാത്സൊക്കെ കൊണ്ടുവന്ന് നമ്മടെ കൈയി തരുമ്പം നമ്മള് അന്തം വിട്ടിരിക്കും ഇതെങ്ങനെ ചെയ്ത് ചെയ്തു കൊടുക്കും പറഞ്ഞ് കൊടുകൊന്നൊള്ള
ആഹ്
നമ്മള് പഠിച്ച പോലൊള്ള
അതാണ് ഫോണിങ്ങനെ പിള്ളേരുടെപ്പ നമ്മള് നിന്നാലും ഫോണില്ലാതമ്മക്ക് പറ്റത്തില്ല
അതെ അതെ സത്യവാ
ഇപ്പൊ ഇനി കുറചൂടി കഴിയുമ്പോ പിള്ളേർക്ക് ബുക്കൂണ്ടാവൂല
അതെ യതെ അതെയതെ ഇപ്പോഴത്തെ
ചെല സമയത്ത് വിചാരിക്കും പല പഴയ ഇതന്നെ നമുക്ക് നല്ലത് ആ ന്നോച്ചാ ആ ആരെ ആരെയും പേടിക്കണ്ടല്ലോ ചേച്ചി നമുക്ക് നമ്മുടെ കൊ ച്ച് വീടിന്റെ ചുറ്റുവട്ടം നടക്കാം അവിടെ അ പക്കത്തെ പിള്ളരായിട്ട് കളിക്ക ഇപ്പ ങനാണോ സ്കൂളിൽ പോവാതിരിച്ച വര വേറെ എവിടെയും കേറാ പാടില്ല എന്ത് റെസ്ട്രിക്ഷൻസാ ണ് പിള്ളേർകൊ ള്ളത് മ്മക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല
തെ
പിന്നെ അവിടെ ങ്ങനെയൊക്കെയുണ്ട് പഠനം
പഠനം ആ നല്ലതാണ് പഠ കാര്യങ്ങളുക്ക കായികമായിട്ടും ഇപ്പ എല്ലാ ഇപ്പ ഇപ്പോഴത്തെ സ്കൂളുകളിലന്ന് വെച്ചാൽ എല്ലാ എല്ലാ കാര്യങ്ങളും അവര് എന്താണ് ഹ മത്സര മത്സരങ്ങളാണ് ഇപ്പൊ വായനാതിരത്തിന്റെ വ വായനാതിര ദിനത്തിൽ തന്നെ എന്തോരം പരിസ്ഥിതിത്തിനും വായനദത്തിനൊക്കെ മത്സരങ്ങളും കാര്യങ്ങളും പിള്ളേർക്ക് വേണ്ടിട്ട് ക്വിസ് മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരവാ ഈ പോസ്റ്റർ ഉണ്ടാക്കുക അതുണ്ടാക്കുക അല്ലി ഡ്രെസ്സ് ആഹ് കുറെ കാര്യങ്ങൾ ചെയ്യ സ്കൂള മറ്റേ യോഗയുടെ എന്തതിലും മാറ്റൊക്കെ കൊണ്ടുപോയി പിള്ളേർക്ക് എല്ലാം ഇങ്ങനെ പ്രവർത്തി അവരെക്കൊണ്ട് ചെയ് പപ്പിക്കുന്ന കാര്യങ്ങളാ ചെയ്യുന്നത്
അതെ അതെ ആന്ന് അതെ ഇപ്പഴത്തെ പിള്ളോരൊക്കെ പാടം വായിക്കത്ത പോലുംല്ല അത് തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ
ബുദ്ധിമുട്ടാ ആഹ് നേ നമ്മള് കുഞ്ഞിലെ പിന്നെയും ഒ ചില പിള്ളേര് ആയിക്കോളന്ന് പറയാം ചില പിള്ളേർക്ക് അത്ണ്ടാവത്തില്ല ഇപ്പോഴത് വിദ്യാഭ്യാസത്തി എന്ന് പറയുമ്പോഴത്തേക്കും ടീച്ചേഴ്സ് കൂടുതൽ ണയിപ്പിക്കാറുള്ളത് നമ്മളങ്ങനെല്ലായിരുന്നു പഠിപ്പിക്കും മനസിലാക്കിത്തരും ഒന്നല്ലെങ്കി നമ്മ വായിച്ചില്ലേ അടച്ചില്ലേക്കെല്ലും കുഴപ്പമില്ല ടീച്ചർ പറഞ്ഞതെും നമ്മുടെ മൈൻഡില് കുറന്നേച്ചി ഇല്ലേ
അതെ അതെ മൈൻന്ഡ നക്കും നമുക്ക് പഠിക്കണം പത്ത അതെ അതെ ഇപ്പോഴത്തെ പിള്ളോരോട് നമ്മള് പറഞ്ഞു കൊടുക്കുമ്പോ അവര് വേറ രീതിയ മനസ്സിലാക്കുന്ന
അതെ തലയിലേക്കല്ല കേയറ്റുന്നത് എനിക്ക് വായിച്ചാലല് കിട്ടത്തുള്ളൂ ടീച്ചർ പറയുന്നത് എങ്ങനെ തലേക്ക് ഗ്രഹിക്കുന്നില്ല അതാണ്
അതെ അതെ ടീച്ചേഴ്സ് പറയുന്നത് പുസ്തകം നല്ലതുപോലെ വായിച്ചാലേ എല്ലാം എഴുതാൻ പറ്റത് ഇപ്പൊ പുറ ത്തൂന്നുള്ള കൊക്സ്റ്റിനും എല്ലാം വല്യ വരുന്നേ അപ്പൊ പിള്ളേർക്ക് അത്രയും എന്നാ നല്ല പോലെ പഠി ആഹ് ഓക്കേ ഓക്കേ ആഹ് ശരി ശരി ആ